ഹലോ
ഹലോ
എന്താ പരിപാടി?
പരിപാടിയൊന്നൂല്ല ചുമ്മായിരിക്കുന്നു.
അവിടെങ്ങനെ കാലവസ്
അവിടെന്താ പരിപാടി? എന്താ?
ഇബടെ, അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെണ്ടെന്നു?
കാലാവസ്ഥ കൊഴപ്പല്ല നല്ല വെയില് ഇടക്ക് മഴ ആഹ് അതെലോ.
ഇവടെ നല്ല മഴയാ.
ഇപ്പ ഇല്ല നല്ല മഴയാന്നോ?
ആ ഇവിടെ നല്ല മഴയാ ഇപ്പോ ഒന്നു തോർന്നന്നേ ഒള്ളു ഇത്ര നേരം നല്ല മഴ പെയ്തോണ്ടിര്ന്നേ. അവിടെ എങ്ങനെയാ?
നല്ല വെയിലായിരുന്നു ഇടക്ക് ചെറിയൊരു മൂടല്ണ്ടായിരുന്നു ഇപ്പോ കൊഴപ്പല്ല.
ഉം, പിന്നെ ഇപ്പ എന്താ വർക്ക്യ്യാന്നോ?
ആഹ് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് എഴുത്തും
എഴുതുന്നോ എന്ത് എഴു
അവിടെ എന്തോ പരിപാടി?
ഇവിടെ ഇപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നു ഇല്ല എല്ലാ വർക്കു ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോവീട്ടിൽ വെറുതെ ഇരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ ഇനി അടുത്ത വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ, ഫുട്ബോള് വേൾഡ് മാച്ച് ഒക്കെല്ലേ വേൾഡ് കപ്പ് ഒക്കെല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള മാച്ച് കാണുന്നേന്റെക്കെ ഒരു ഇതിന്റെ ഇതില് ഇരുന്നേയാ.
രാവിലൊട്ട് വീട്ടിലാണോ?
രാവിലെ അല്ല രാവിലെ പിന്നെ ഇവിടെ വീട്ടില് വേറെ ജോലിയൊക്കെ ഇള്ളേ അല്ലേ വീട്ട് വൃത്തിയാക്കാനും ക്ലീനിങ്ങും പിന്നെ വീക്കെൻഡായോണ്ട് കൊറേ തുണികളൊക്കെ കഴുവാനുള്ളതെല്ലാം കഴുകിയിട്ടു അങ്ങനെ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്തു അത് കഴിഞ്ഞൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ പോയി തിരിച്ചു വന്നു അങ്ങനെ പിന്നെ പഠിക്കാനുള്ള വർക്കൊക്കെല്ലേ വീക്കെന്റായതോണ്ട് കുറെ വർക്കുണ്ട് ആ വർക്കെല്ലാം ചെയ്തു പിന്നെ കുറച്ച് ഓൺലൈനിൽ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഉം അതൊക്കെ ചെയ്ത് കഴിഞ്ഞി ഇരിക്കാരുന്നു പിന്നെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു വൈകുന്നേരത്തെ
കല്യാണത്തിന് പോയിട്ട് ഫുഡ് കഴിച്ചില്ലേ
കല്യാത്തില് പോയി ഫുഡ് കഴിച്ചു
എന്നിട്ട് ഇപ്പഴും കയിച്ചോ
പക്ഷെ അത് ലൈറ്റായിട്ട് കല്യാത്തിന് പുതുതായിട്ട് കഴിച്ചില്ലേ
ആരുടെ കല്യാണം ആയിരുന്നു
അമ്മയുടെ വീട്ടിന്റെ ഒരു ബന്ധുവിന്റെ കല്ല്യാണമായിരുന്നു അമ്മയുടെ എന്താണ് അയൽവാസിയുടെ അതെ അതെ
അടുത്തായിരുന്നോ അതോ പുറത്ത് എവിടേലും വെച്ചോ
അമ്മയുടെ വീട്ടിന്റെ അടുത്ത് തന്നെയായിരുന്നു അമ്മയുടെ അവിടെത്തെ അമ്പലത്തി വെച്ചു തന്നെ ആയിരുന്നു കല്ല്യാണം അങ്ങനെ അമ്മ വന്നില്ല ഞാൻ വന്നു ഇനി വൈകുന്നേരത്തേക്കുള്ളതും കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട് അതൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം ഇനി കൊറേ നോട്ട്സ് ഒക്കെ എഴുതാനുണ്ടേ ഉം എല്ലാം തന്നെ ഇരുന്ന് എഴുതുന്നത് കൊണ്ട് ഞാൻ പിന്നെ രക്ഷ സഹായൊന്നും വാങ്ങിക്കാറില്ല അതെ അതെ അസൈൻമെന്റ് ആയാലും എനിക്ക് എനിക്ക് വേറൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് എന്തോ നമ്മുടെ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ തന്നെയല്ലേ ചെയ്യണ്ടേ അല്ലേ അല്ലേ
അതെ അതെ
ആ അപ്പോ എന്റെ വർക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്ക് എനിക്കെന്തോ ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്റെ വർക്ക് ഞാൻ തന്നെ ചെയ്യണം ഫുള്ള് അതുകൊണ്ട് ഒരാളെ കൊണ്ട് പോലും ഒന്നും ചെയ്യിപ്പിക്കാതെ ആദ്യം തൊട്ട് അവസാനം വരെ സ്വന്തമായിട്ട് ഉറക്കം ഉളച്ചാലും ശരി എല്ലാം തനിയെ ചെയ്യണം മനസ്സിലായില്ലേ എനിക്കാ ഒരു അതെനിക്കൊരു നിർബന്ധമാണ് പിന്നെ എന്തോ വർക്കായാൽ തന്നെ ഫുള്ള് ഫുള്ള് എനിക്ക് തന്നെ ചെയ്യണം വേറെ ഒരാള് കൂടെ തൊട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്താന്ന് അറിയത്തില്ല എനിക്ക് ഇനി കൊറേ പേര് വരും എഴുതിത്തരാ എഴുതിത്തരാ പക്ഷെ എനിക്കെന്തോ നമ്മള് ചെയ്യേണ്ട കാര്യം നമ്മള് തന്നെ ചെയ്യണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ഇരുന്ന് എഴുതും ക്ലാസ്മേറ്റ്സ് തന്നെ ക്ലാസ്മേറ്റ്സ് കാണത്തില്ലേ അങ്ങനെ
ഉം
കുറേ പേരുണ്ടല്ലോ അവരെല്ലാം എഴുതിത്തരാന്ന് പറഞ്ഞു പിന്നെ അമ്മ അച്ഛൻ എന്റെ അച്ഛൻ എനിക്ക് എഴുതിത്തരുമെന്ന് പറയും ഇടക്കിടക്ക് അമ്മ എഴുതിത്തരും ചേച്ചിമാര്‌ എഴുതിത്തരാന്ന് പറയും അങ്ങനെ കുറെ പേരുണ്ടല്ലോ അങ്ങനെ അവര് പക്ഷെ അവര് എനിക്കെന്തോ അവര് സം സ്നേഹം കൊണ്ടാ പറയുന്നതെങ്കിലും എനിക്കെന്തോ എന്റെ വർക്ക് എത്ര ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ടായാലും സ്വന്തമായിട്ട് എഴുതണം എനിക്കത ഇഷ്ടം
പറഞ്ഞു വരുന്നത് അപ്പൊ പുള്ളി ഒറ്റക്കായ എല്ലാം ചെയ്യുന്നന്ന്
അതെ അതെ എല്ലാം ഒറ്റക്ക് ചെയ്യണം വീട്ടിലെ പണിയായ തന്നെ പഠിക്കുന്നായി തന്നെ നോട്ടൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ എത്ര ബുക്ക്ന്നെയ എഴുതി കംപ്ലീറ്റ് ചെയ്ത നൂ എനിക്കന്നെ അറിയത്തില്ല അത്രമാത്രം എഴുതാറുണ്ട് അത്രമാത്രം എഴുതി ദിവസവും അന്നന്നത്തെ അന്നന്ന് തന്നെ പഠിക്കണം അന്നത്തെ തന്നെ നോട്ട് ട്ട് എഴുതണം അന്നന്ന ആഹ് അന്നും തന്നെ ഡയറിയും പിന്നെ കൊറ കൊറേ ബുക്ക് ഇന്നാൾ എന്ന രണ്ടു കിലോങ്ങണ്ട് തൂക്കിട്ടായിരുന്നു മൂത്രം രണ്ട് ചാക്ക് കെട്ടിയിട്ടിട്ട് അത്രമാത്രം ബുക്ക്‌ എഴുതിങ് തീർക്കുക ആ നിങൾ ഇങ്ങനെ എഴുതാറില്ലേ?
ഏഹ് ഇല്ല
നിങ്ക ആരെങ്കിലും എഴു
എഴുതേണ്ടാവശ്യം വരുന്നില്ല.
ആവശ്യം വരുന്നല്ലല്ലേ ഫ്രീ ആപ്പോ
ഇല്ല ഓ ഫ്രീയ.
ട്ടന്ന എഴുതിയത്?
അവസാനമായിട്ട് എഴുതിയിട്ട് ഇപ്പ രണ്ട മൂന്ന് വർഷമായി.
വർഷമായല്ലേ? എനിക്ക് പിന്നെ ഡെയിലി എഴുതുന്നത് കൊണ്ട് എനിക്ക് പിന്നെ ഡെയിലി ഊണറക്കും എല്ലാം എഴുത്തന്നെ. അപ്പന്റെ അച്ഛൻ ചോയ്ക്കുന്നു നിക്ക് നാലു നേരം നിനക്ക് എഴുത്തയള്ളൂ പഠിക്കാനൊന്ന ഇല്ലേന്നക്കെ ചോദിക്കും. ആര് വന്നാലും ആര് വന്നാലും എഴുതികൊണ്ടിരിക്കുവ പിന്നെ അത്രമാത്രം എഴുതി എഴുതി ആക്ച്വലി എനിക്ക് കൈയിപ്പോ പേനവിടെ കിട്ടുമ്പോഴേ കണ്ണങ് എഴതിഴുതിയങ് പോവും. ന്നാചാ അത്രക് പ്രാക്റ്റീസയി അതെ അങ്ങനെത്തെ എഴുത്താ.
അപ്പം ഫ്രണ്ട്സിന് എഴുതി കൊടുക്കാറുണ്ടോ?
പിന്നെ എല്ലാ ഫ്രണ്ട്സിലും മിക്ക പേർക്കും ഞാൻ എഴുതി കൊടുക്കാറ്. എത്ര പേരാന്നറിയാം ഇവിടെ എഴുതാനായിട്ട് ഇങ്ങനെ നിന്നിരുന്നേ. ഞാൻ പിന്നെ ഒരു സ്നേഹത്തിന്റെ പുറിത്ത് എല്ലാവർക്കും എഴുതി കൊടുക്ക എനിക്ക പിന്നെ എയുതുന്ന ഇഷ്ടണല്ലോ. ആ പേനക്ക എടുത്ത് വെച്ച് ഇങ്ങനെ ഓരോ പേപ്പർ ഇങ്ങനെ ഇടുന്നന്ന് വെച്ച ഒരു പ്രത്യേക ഫീലാ എത്ര പേർക്കാന്ന് വെച്ചാ ഇങ്ങന എഴുതി കൊടുത്തണ്ടിരിക്കും. വെറുതെട്ടോ സ്നേഹം മാത്രം.
കഷ്
അതെ അതെ നിനക്ക് വല്ല എഴുതാണണ്ടോ എയുത്തരണോ?
അതെതെ എല്ലാരും പറയും.
ത്ണംന്ന് പറഞ്ഞാ ഇപ്പൊ താങ്കളുടെ കൈ കൊണ്ടുവരാ പറ്റത്തില്ലോ.
ഹ എപ്പോഴെങ്കിലും പറ്റമ്പോ എഴത്തരാം. തീർച്ചയായും എഴുത്തരും. ഇന്നലെ ആരോ രണ്ടു പേര് വന്ന് എയ്തരോയ്ച്ച ഞാന് പറ ഇന്റേഷി പണി ഇന്റേൺഷിപഞ ഇഷ്ടല്ലല്ലേ എന്നെപ്പോലുള്ള നല്ല കുട്ടി തന്നെന്നോ താങ്കൾ? ഇന്നലെ കൂട്ടുകാർ രണ്ടു ഇന്റെൺഷിപ്പിന്റെ ബാക്കി എഴു തരാമ എന്ന് ചോദിച്ചുകണ്ട് വന്ന റിപ്പോർട്ട് അതെ അതെ നിങ്ങളും അങ്ങനെ ആരെയ കൊണ്ട് എഴുതിപ്പിക്കത്തില്ലല്ലേ?
ഇയാക്ക് ആര് വന്ന് എഴുതിപ്പിക്കാൻ?
എഴുതിപ്പിക്കാൻ ആരും വന്നാല അവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടു തന്നുന്ന്.
ഇന്ന്ട്ട്
മനസ്സിലായോ ഇന്ന്ട്ട്പിന്നെ അവർക്ക് എഴ്തി കൊടുക്കാന്ന് പറഞ്ഞ് അത് വെച്ചിട്ടുണ്ടെങ്കി അതും ഇര്ന്ന് എഴ്തണം
ആരാ അത്
ഒരു നൂറ് നൂറ്റമ്പത് പേജേ ഒള്ളൂ ഒരു നൂര് നൂറ്റമ്പത് പേജേ ഒള്ളു അതെക്കെ പെട്ടെന്ന് എഴ്തി തീർക്കാവുന്നൊള്ളു അരമണിക്കൂർ കേസെഒള്ളു
തന്നെ
നിങ്ങക്ക് ഇങ്ങനെ ആരും എഴ്തി തെരാറില്ല
ഞാനങ്ങനെ എഴ്തിപ്പിക്കാറില്ല
എന്നെ പോലെ തന്നെ അങ്ങനെ ഒരു സൂപ്റസ്
എഴ്തി എഴ്തി കൊട്ക്കാറേ ഒള്ളൂ
എഴ്തി കൊട്ക്കാറുണ്ടോ എന്നെപ്പോലെ
ആഹ് ചെലപ്പം
ശെരി
ഇയാളെക്കാളും
എന്റെ അത്ര എഴ്തി കൊട്ക്ക്ന്ന ഒരാളെ ഞാനിത് വരെ കണ്ടിട്ടില്ല
തോന്നലാടേ
താങ്കൾ എഴ്തി കൊട്ക്കാറുണ്ടോ
ഒണ്ടല്ലോ
എന്നാലും എത്രമാത്രം എഴ്തും
എത്ര വേണേലും എഴ്തി കൊടുക്കും
അതെല്ലേ
അതെ
ഈ എടയ്ക്ക് പിന്നെ താങ്കൾ കൊറച്ച് കൊറഞ്ഞതാ ലാസ്റ്റ് ഇട്ടിട്ടിത് രണ്ടര കൊല്ലം മുമ്പാന്ന്
ആന്ന് എന്നാലും
എന്നാല്
കൊട്ത്തിട്ട്ഇള്ള കാര്യം പറയാലോ
പണ്ട് കൊട്ത്തിട്ടുണ്ടന്നല്ലേ ആഹ് ആഹ്
ആഹ് ഇപ്പഴും വേണംന്ന് വെച്ചാ എഴ്തും
ഇപ്പൊ പിന്നെ കൊറേന്ന രണ്ടു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായോണ്ടാവും ടച്ച് വിട്ട്കാണും മനസ്സിലായോ കാെഴപ്പം ഇല്ല ശീലിക്കാവുന്നേയൊള്ളു എഴ്ത് ന്നെന്ന് വെച്ചാ അല്ലേ ആഹ് മലയാളികള് ആയോണ്ടെന്താ
അതുകൊണ്ടെന്താ എഴ്ത് ന്നാ ആ ടെച്ച് വിട്ടുപോവത്തില്ലല്ലോ
ബാക്കി തമിഴന്മാരാണെങ്കി ടച്ചുവിട്ടുപോവോ
ഇപ്പൊ ഇയാള് അല്ലേ പർണ് ആ ഒര് ഇത് വി ട്ട് കെടക്കു അല്ലേന്ന് അയിന് മറുപടി
അയെന്താ ബാക്കിയുള്ളേ കബാക്കിയുള്ളെ ആൾക്കാർക്കൊന്നും ടച്ച്കിട്ടത്തില്ലേ
ഞാൻ എന്റെ കാര്യമാ പർണ്
അതെന്താ ഞാൻ ബംഗാളിയാർന്നോ
ആന്നോ ബംഗാളിയാന്നോ
ക്കെ അല്ല
ആന്നോ
അത് എല്ലാര്ക്കും അങ്ങനേണ് ലീവ് കൊറച്ച് എഴുതി നാള് എഴ്താതിരിക്കുമ്പൊ ഒരു കൈക്കൊരു വഴക്കക്കുറവും എല്ലാം ഉണ്ടാവും പക്ഷെ പിന്നെ പത്ക്കെ പത്ക്കെ അത് പ്രാക്ടീസീത് വെരുമ്പഴ്ത്തേക്കും നമ്മളാ പഴയ ഒരു സ്പീഡിലേക്കും പഴയൊരു വഴക്കത്തിലേക്കും തഴക്കത്തിലേ കാേക്കങ്ങ് വെരും അപ്പാെ പ്രാക്ടീസാണെല്ലാ ഇപ്പം ഞാനിങ്ങെനെ ഡെയ്ലി ഇങ്ങെനെ നൂറും നൂറ്റമ്പതും പേജിങ്ങെനെ എഴ്തി എഴ്തിക്കായ്ന്നോണ്ടെനിക്ക്യ് പ്പോ അതങ്ങ് എളുപ്പായില്ലെ പക്ഷെ ഞാനൊര് ഒന്നര കൊല്ലം ഗ്യാപ്പെട്ത്ത എനിക്ക്യ് അതിന്റേതായ്ട്ടൊരു ഇതിരിക്ക്യും ബാക്ക്റൂട്ടാവും ഞാൻ വീണ്ടും. ഇപ്പൊ ഇങ്ങെനെ തുടർച്ചയായ്ട്ട് എഴ്തിക്കോണ്ടിരിക്ക്യ്ന്നെത് കൊണ്ട് എനിക്ക്യാ ഒരു തഴക്കാെക്കാെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എഴ്തി എഴ്തിയങ്ങ് തീർക്കാം പറ്റും. പക്ഷെ പണ്ട് സ്കൂൾല് പോയിര്ന്ന സമയത്ത് നമുക്കിത്രെ എഴ്താ ഇൽ ല്ലായ്ര്ന്നു ഇത്ര വർക്ക് കൂടി ഇല്ലായ്ര്ന്നു സോ അന്ന് ഇത്ര എഴ്താൻ ഇല്ലാത്തോണ്ട് തന്നെ അന്ന് ഇത്ര പാടായ്ര്ന്നു പക്ഷെ ഇപ്പോ ഇങ്ങെനെ എഴ്ത്‌ന്നൊര് ശീലമായത് കൊണ്ട് തന്നെ ഇതിനകത്ത് മുഴുകിയിരിക്ക്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലോയില് നമുക്കങ്ങ് എഴ്തി പോവാം പറ്റും മൻസ്സിലായോ
എനിക്ക്യങ്ങനെരു വിഷയൂല്ലാ
ഇപ്പം വേണേലും എഴ്തിയങ്ങ് കൊട്ക്കും അല്ലേ
കൊട്ക്കും
നല്ല കാര്യം നല്ല കാര്യം വളരേ നല്ല കാര്യം
താങ്ക്യൂ
വേറെ ണ്ട് എത്ര ക്കും
വേറെ ഏഹ്
ആഹ് വെൽക്കം താങ്ക്യൂ പർഞ്ഞാ വെൽക്കം പർഞ്ഞ മാനേസാണല്ലൊ
ആഹ് ആന്നാന്ന്
അതെ അതെ പിന്നെ വേറെ എന്തൊക്കൊണ്ട്
പിന്നെ ഇനി എന്താ പര്പാടി
ഇനി എന്താ കൊർച്ച് നേരം റെസ്റ്റെട്ക്കെണം. അത് കഴിഞ്ഞിട്ട് കൊറച്ച് ബുക്കെക്കെട്ത്ത് വായിക്ക്യെണം. അത് കഴിഞ്ഞിട്ട് ഞാം പർഞ്ഞില്ലെ ഫ്രണ്ട്സിന്റെ കൊറേ വർക്കെ കൊണ്ട് വന്നീക്ക്യ്ണെത് തന്നൂന്ന് അതെല്ലാം അവര്ക്ക് എഴ്തി എഴ്തി കൊട്ത്ത് സെറ്റ്‌യ്യെണം പിന്നെ രാത്രിയാവ്മ്പഴ്ത്തേക്ക്യ് രാത്രികത്തേക്ക് വേണ്ടുന്ന ഫുഡ്ഡാെക്കെ ഉണ്ടാക്കാണം ടെ പരിപാടി ചെയ്യെണം. അതിനു മുമ്പ് വൈക്ന്നേരത്തെ ചായ ഇണ്ടാക്കെണം പിന്നെ അതിനുള്ള ഒര്ക്കങ്ങെള് ഈവെനിംഗ് ഞാ എന്തെങ്കിലും അന്നേരം തോന്നുന്ന എന്തെങ്കിലു അങ്ങ് ഉണ്ടാക്കും അല്ലാതെ ഇന്നതെന്നാെരു നിബന്ധനയൊന്നും ഇല്ല എന്താ താേന്ന്ന്ന് അതങ്ങ് ഉണ്ടാക്കും
ചായെയെക്കെ ഇട്‌വോ
ആഹ് എനിക്ക്യ് വേണ്ടുന്നൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറ്. വീട്ട്കാര്ക്ക് വേണുന്ന അവെരുണ്ടാക്കും എനിക്ക്യ് വേണ്ടെത് ഞാൻ ഉണ്ടാക്കും.